ല്ല കേൾക്കില്ലേ ഹലോ കേൾക്കല്ലേ
ഹലോ ആ കേൾക്കുന്നുണ്ട്
എന്തെല്ലാ വിശേഷം
സുഖം സുഖമായിട്ട ട്ട് പോകുന്നു
ഉം ചായക്ക് കുടിച്ചു പണികളൊക്കെ കഴിഞ്ഞോ
ആഹ ചായ കുടിച്ചു പണി കഴിഞ്ഞിട്ടൊന്നില്ല കൊറച്ചൊക്കെ കഴിഞ്ഞിന് ഇനി അടിച്ചു വരി തുടക്കാനൊക്കെ ഉണ്ട്
ആ പിന്നെ സുഖായിട്ട് പോണ അങ്ങനെ
ഉം പണി ഒക്കെ കഴിഞ്ഞോ
ഓ പണി ഒക്കെ കഴിഞ്ഞു
ഉം
മക്കളൊക്കെ ഇല്ലേ
ആഹ മക്കളുണ്ട് മക്കള് സ്കൂള് പോയിട്ടുണ്ട് വലിയോള് സ്കൂള് പോയീന്ന് പിന്നെ ചെറിയൊരു കുട്ടിയുണ്ട് ഓള് ഉറങ്ങാണ്
ഏ
ഉം
എത്ര മാസായി കുട്ടിക്ക്
ആ കുട്ടിക്ക് ഒന്നര വയസായി
ആഹ
ഉ
മോളെത്രെലാ പഠിക്കണേ വല്ല്യാള്
മോള് മൂന്നില്
ആഹ
ഉ എന്താ അവിടു ഇത്ത ചായടെൊക്കെ കഴിഞ്ഞോ
കുടച്ച് മക്കൾക്ക് സ്കൂള് പോയി ഞാൻ പിന്നെ നോമ്പോറ്റുന്ന പിന്നെ-
ആ ആ-
ആ ഞാൻ ഫ്രീ ഫ്രീ ആയിട്ട് ഇരിക്ക, ഓലൊക്കെ പോയോണ്ടേ.
ആ ആ- ഉം ഇപ്പൊ ചോർ ഉച്ചക്കത്തെ ഫുഡ് വേണ്ടെ അപ്പൊ?
ആ ഫുഡുണ്ടാക്കിയിട്ടില്ലേ വെകുന്നേരംണ്ടാക്കാന്നു വിചാരിച്ച്, നോമ്പോറ്റുള്ള ആരും ഇല്ലല്ലോ ഞാനന്നെ ഉള്ളു.
ആ അപ്പൊ മക്കള് വരുമ്പോത്തിന് ആയാലും മതിയല്ലല്ലേ?
ആ ആ അപ്പം മതി.
ഉം -
പിന്നെ പിന്നെന്ത്? ഹസ്ബൻഡുണ്ടോ നാട്ടില്?
ആ ഹസ്ബൻഡ് നാട്ടിലാണ്.
ആ-
ആത് എളനീറിന്റെ കച്ചവടം ആണ്. ആ എളനീറിന്റെ. - ഉം എന്താ അവിടെ ആരുല്ലല്ലേ? നിങ്ങളെള്ളല്ലല്ലേ?
ആ ഞാനന്നെയള്ളു. എല്ലാരും ഓൽജോലിക്കു പോയതാണ്.
ആ ആ നിങ്ങള് പൊറത്തൊന്നും പോകലില്ലേ?
ആ പൊറത്തൊക്കെ എപ്ലെ ഒയിവൊണ്ടെങ്കിലൊക്കെ പോകലൊള്ളു.
ആ
ഇസ്കൂളും മദ്രസൊക്കെല്ലാത്തന്ന്. എപ്പഴൊന്നും പോവൂല ന്നാലും ചെല ദിവസങ്ങളിൽ. ഓല്ക്ക് തോന്ന പോണന്ന് പറയുമ്പ അങ്ങനെ പോവും.
ആ
പാർക്കിലൊക്കെ പോകും അങ്ങനെ.
ആ കുട്ടികളു ആയിട്ടല്ലേ?
ആ
ഉം ഫുഡൊക്കെ കഴിക്കലണ്ടോ പൊറത്തന്ന്?
കഴിക്കും പോകുമ്പ കഴിക്കും. അല്ലെങ്കി പിന്നെ ചെല ദിവസം വെള്ളിയാഴ്ചൊക്കെ ചെലപ്പോ പൊറത്തുന്നോല് കൊണ്ടരും ഇന്ന് ഇണ്ടാക്കണ്ടന്നൊക്കെ പറഞ്ഞട്ടെ.
ആഹ് വാങ്ങലാണ്.
ആഹ് അത് എപ്പളേങ്കിലും. ചെലേപ്പം.
ആ ആഹ്
ഒന്നു ഇല്ല
ഉം വീട്ടിലുണ്ടാക്ക്‌ ആ ഫുഡ് വീട്ടില് ഇണ്ടാക്കീലില്ലേ
ഉണ്ട് ഇണ്ടാക്കലും ഒണ്ട് ആരെയും വരുമ്പോം ഗസ് വരുമ്പോ ഉണ്ടാക്കും അല്ലെങ്കിലും ഉണ്ടാക്കും വെള്ളിയാഴ്ചകളിലൊക്കെ ഏറും ഒണ്ടാക് പലന്നെ
ഉം എന്താങ്ങള് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കല്
ഞാന് മന്തി ഉണ്ടാക്കും പിന്നെ പിന്നെ എന്തേയിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടാല് ചിലപ്പോ എന്തേ വെറൈറ്റി കണ്ടാ അങ്ങനെഒണ്ടാക്കലുണ്ട് ചിലപ്പം നന്നാവും ചിലപ്പം ഫ്ലോപ്പ് ആവും അങ്ങനൊക്കെയാ
ആ ആ യൂട്യൂബില് നോക്കീട്ടാണോ ഒണ്ടാക്കല്
ആ അറിയാത്തത് യൂട്യൂബ് നോക്കും ഈ പുതിയതായിട്ടൊക്കെ ഒണ്ടാക്കുമ്പളെ അപ്പൊ എങ്ങനെ അറിയിലല്ലോ നമ അപ്പൊ അങ്ങനെ നോക്കി ഇണ്ടാക്കും
ആ ഉം
പിന്നെന്താ ഞാ മോൾക്ക് പാടൊക്കെ എടുക്കല് തൊടങ്ങിയാ സ്കൂളില്
ക്ലാസൊക്കെ തുടങ്ങിയണ് അപ്പൊ ആ ഇതാണ് ഇപ്പൊ സിലബസ് ഒക്കെ അറിയണ്ടേ
ആഹ് കൊറച്ച് ടഫ് ആയിറിക്കും
ആഹ് ആ അപ്പൊ കൊറ ഇച്ചിരി ടഫാണ്
ഉം ആ ഓലങ്ങനെ മാ ബുക്കൊക്കെ ഇപ്പൊ കൊല്ലം കൊല്ലം മാറ്റും
ഉം ഉം ബുക്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരുപാട് പഠിക്കാനൊണ്ട്
ആഹ് ഉണ്ടേ
ഉം
ഒക്കെവാടെ ഓൽക്ക് കഴിയണില്ല ഒരു ദിവസം കൊണ്ട് പടി ക്കാന് എല്ലാ വിഷ യങ്ങളും പഠിക്കണ്ടേ. ഉം അതിന്റെരു ബുദ്ധിമുട്ട് നല്ലോണംണ്ട് അതന്നെ ആഹ് മദ്രസ് സ്കൂളും. ഒപ്പം കൊണ്ടു പോകണ്ടേ
ആഹ് വൈകുന്നേരം വന്നാ ഒരു കുറച്ചു സമയല്ലേ ഒഴിവ് അപ്പോ ഓല് കളിക്കാൻ പോവും. അത് വന്ന് രാത്രി കുറച്ച് വായ്ക്കലും എഴുതലും ഒക്കെ കഴിയുമ്പോ
അതന്നെ ഉം ആഹ് പിന്നെ രാവിലെ വീണ്ടും എണീ ക്കാനായി മദ്രസ് പോവാനായി.
ആ രാവിലെ നേരത്തെ മദ്രസക്ക് നേരത്തെ എനി മയ ആ ഇന്ന് ഇന്ന് രാവിലെ മയപെയ് തിനി ഇതിലേക്കൊന്ന് നല്ല വെയിൽലെനി
ആ ഇവിടെ അങ്ങന്നെ മിഞ്ഞാന്നോക്കെ വെയിലായിരുന്നു
ആ
ഇന്ന് ഇപ്പ സുഭയക്കല്ല മയ പേയ്ത്ണ്
ആ സുബൈക്ക് നല്ലമഴ പെയും വിചാ വിചാരിച്ചില്ല മഴ പെയ്യും ന്നുള്ളത്
ആ പ്രദേീശിക്കാതൽ പെയ്തു മഴ
പുറത്ത് കൊറ നമ്മള് ആ പോറുത്തു ഞൻ ചെകിരീ യൊക്കെ ഉണങ്ങാനും വേണ്ടിഇട്ടിനി മഴ പെയ്തത് ഓർക്കാത്തത് ആകെ നനഞ്ഞു
ഏ
നിങ്ങളങ്ങനെ അടുപ്പ് കത്തിക്കലാണോ അതോ ഗ്യാസാണോ
ആഹ് അല്ല അടുപ്പും കത്തിക്കും ഗ്യാസ് മേലും വക്കും പിന്നെ ഇപ്പോ കൊറ വെറക് കമ്മിയാണ് അപ്പൊ പിന്നെ പിന്നെ വേറെ സ് കുക്കറില് ചോറ് വെക്കല് ഇപ്പ വിറക് ഇല്ല റൈസ് കുക്കറില എന്നും ആഹ് മഴ ആകുമ്പോ കത്തു ഇല്ല.
ഉം ബുദ്ധിമുട്ടാണ്
ഉം
ഗ്യാസൊക്കെ ഇപ്പ നല്ല റേറ്റ
ആഹ് നല്ല റേറ്റാണ് രണ്ട് കു ഇണ്ട് പിന്നെ ഒര് മൂന്നാല് മാസം കിട്ടും ഗ്യാസ് പിന്നാ എല്ലാ അങ്ങനെ കൊറച്ചാ ആൾ അപ്പ പിന്നെ
ആഹ്
ആണാ പിന്നെ ഞാൻ അടുപ്പു ആ കൊറച്ച് മതി അടുപ്പ് കത്തിച്ചാ പിന്നെ കറിക്കും ഉപ്പേരിക്കും ഇല്ല അതൊക്കെ അപ്പ വേ വേ ആക്കിയാലും പിന്നെ അടുപ്പ തന്നെ വെക്ക്ക
ആഹ് ആഹ്
പിന്നെ എന്തെങ്കിലൊക്കെ വെറവ് ആഹ് അങ്ങ അടുപ്പ് കത്തിക്കുമ്പോ- പിന്ന വേം വേം അങ്ങനെ ഒരുക്കി വെക്കും മറ്റേ പിന്നെ
ഉം
കെട്ട് കഴ്ഞ്ഞാൽ പിന്നെ കത്തിക്കാൻ വീണ്ടും പണിയായി അപ്പൊ പിന്നെ വെക്കും കറിക്കല്ല അത് ഉപ്പരിക്ക്ല്ലൊക്കെ അരിഞ്ഞ് വച്ചാല് അപ്പൊ പിന്നെ അടുപ്പ തന്നെ വെക്കും ആഹ്
ഉം ഉം
പിന്നെന്താ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്
ഉം കൃഷി ഇൽ ഇല്ല വായ വായ കൃഷി ചെയ്യാറുണ്ട് നമ്മള് സാധാ വീട്ടിലാവശ്യക്കെ ആ അല്ലാതെ ഇല്ല നിങ്ങളാ അവടെ
കളിയൊക്ക കാണേണ്ടോ ഇല്ല അവടെ അങ്ങ പിന്നെ വാഴ അങ്ങതത്തൊക്കോള്ളൂ അല്ല നമ്മളതിലന്നെ നമ്മള് കുഴിച്ചിട്ട അങ്ങനത്തൊക്കെ അല്ലാത്ത അല്ലാത്ത കൃഷികള് അല്ല.
ഉം. എന്താ അവിടെ എല്ലാം ഉണ്ടോ കൗ കൗ തെങൊ
ഓ അതൊക്കണ്ട് കൗങ്ങും തെങ്ങും പിന്നെ ഇവ് റമ്പ് ട്ടാന് വാങ്ങീന അതും കാഴ്ചണ ഇപ്പ.
അതെത്ര വെള്ളം കൊണ്ട അയച്ചേ?
അതിപ്പോ എനിക്ക് തോന്നണ ആറ് ബഡേ ഇത് വാങ്ങിച്ചതേന് അഞ്ചാറ് എട്ടു മാസം ആറു മാസം അങ്ങനെ ആയപ്പോ തന്നെ ഇണ്ടായിണ്.
വല്യ തയ്യേന്
അല്ല ചർതേന്
ആഹ്.
അത് പിന്നെ നമ്മള് വ പിന്നെ വളർന്ന് വലുതായപ്പോ കുറച്ചായിട്ടുള്ളൂ എല്ലാ വളർന്നിട്ടൊന്നുല്ല എന്നാലും ഇപ്രശ്യം ഇണ്ടായാണ് കുറച്ചുണ്ടായ തോനങ്ങിട്ട് ഇണ്ടായിട്ടില്ലെങ്കിലും ഞമ്മക്ക് ആ മ മക്കൊക്കെ ആവശ്യത്തിനല്ലാ ഹ.
അപ്പൊ മക്കൊക്കെ ഇഷ്ടണല്ലല്ലേ.
ആഹ് അതന്നെ ആഹ്.
ഉം എല്ലാർക്കും റംബൂട്ടാ ഭയങ്കര
ആഹ അത്ല്ലരു താല്പര്യ പറയാനണ്ടോ. അപ്പൊ നമ്മളെ വീട്ടിലണ്ട നമുക്കൊരു സന്തോഷം. ചണ കാണുമ്പോ പുറത്തുന്ന് വാങ്ങുമ്പോ നല്ല വേലയ ഉം.
ആഹ് നല്ല റേറ്റ് ആണ് ഉം ഉം.
ഉൾട്ടന്ന ഉണ്ടായാ നമ്മുക്ക്
നമ്മള് ഇഷ്ടത്തിന് ഇഷ്ടത്തിന് നമുക്ക് നമുക്ക് വാങ്ങി തിന്നണ കാട്ടിലും രസണല്ലോ നമ്മള് നമ്മടെ വീട്ടിലുള്ള ആ വീട്ടിലുള്ളത് പറീച്ച് തിന്നുമ്പോ ഒരു വേറരു രസാണ് ഉം ഇവിടെണ്ട് ഇവിടെ ആ ഇവിടെ ഞങ്ങള് തൈയ് വെച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ടില്ല.
ആ ഹാ ആ ആ ഇണ്ടാവും വേഗം ഇണ്ടാവുണ്ട് ഇതിപ്പോ വല്ലാതെ ആയിട്ടൊന്നുല്ല ച്ച് തോന്നുന്നേ ആ എന്തോ വളമോ ല് ഇട്ട് കൊടുത്തേന് ചാണകപ്പൊടിയാണോഞ് എന്താന്ന് എന്ക്ക് അറിയില പിന്നെ പൂൾ താര അല്ല വെച്ച് കഴിഞ്ഞേര് കുറച്ചുകൂടി ഒക്കെ ഒന്ന് വളർന്നരെ ഒന്ന് തടക്കും തൊറന്നെടുത്താട്ടെ അങ്ങനെ ചെയ്തീനി പിന്നെയാണ് പൂവിട്ടത് പൂവിട്ടാരെ പിന്നെ എന്തോ ഒരു വളം വേണംന്ന് പറഞ്ഞീനെ അപ്പ അവും ഇട്ട് കൊടുത്തനെ അതിന് ശേഷം പിന്നെ കായ്ച്ചത്.
ആ ആ അ അപ്പൊ പെട്ടെന്ന് കയിച് ആ പെട്ടെന്ന് കായ
ആ ആ ആ
ഉം
അതെന്തോ പീടിയന്ന് വ പറഞ്ഞത് പറഞ്ഞു വാങ്ങിയതാവൂലെ കടേന്ന് പറഞ്ഞു വാങ്ങിയ താ
ആ അങ്ങനെ ആ കായ്ക്കും അങ്ങനെ പൂവിടുമ്പോ വളഇട്ട് കൊടുത്താല് പെട്ടന്ന് കായ്ക്കുന്ന് പറന്നേ
ആ ആ ആ ഉം എന്നാ ശരിട്ട് പിന്നെ വിളിക്ക
ഓക്കെ